അല്ലോ
ആഹ് കേക്കാണ്ടോ
ആഹ് കേക്കാണ്ട് എന്തൊക്കെ വിശേഷം
ഉം സുഖം തന്നെ അവിടെയോ എന്തൊക്കെയുണ്ട് വിശേഷം
ഇവിടെത കൊഴപ്പൊന്നുല്ല സുഖായി പോണു ഫുഡൊക്കെ കഴിച്ചാ
അവിടെപ്പ ആഹ് ഇല്ല ഇപ്പം ചായ അങ്ങാട് കുടിച്ചോള്ളൂന്നൂ ഇവിടെ സീരിയലൊക്കെ കണ്ടഴിഞ്ഞിട്ടാണല്ലോ ചായ കൂടി
ആഹ് ആഹ് സീരിയലിന്റെ ഒക്കെആൾക്കാരാ
ഞാനല്ല അമ്മ വീട്ടിലായോണ്ടേ അമ്മ്മ സീരിയല് കാണും
ആഹ് ആഹ് അയ്ശെരി അത് പിന്നെ ഒരു ദിവസം കണ്ട് കയിഞ്ഞ പിന്നെ ദിവസം കാണാനാണോ
എന്തോ
സീരിയല് ആകുമ്പോ ഒരു ദിവസം കണ്ട് കഴിഞ്ഞാ പിന്നെ ദിവസം അങ്ങനെ കാണാൻ പൂത്യാവല്ലോ ന്നറിം
ആഹ് അതെ അതെ ഇപ്പൊ ഞാനും ചെറുതായിട്ടൊന്ന് അതിലോട്ട് ചായ്ഞ് പോവ്ണ്ട് സീരിയലിലോട്ട് കണ്ട കഴിഞ്ഞാ പിന്നെ
അയ്ന് അടിക്റ്റായ പിന്നെ വന്നേക്കാറ്
അതെ അത് കണ്ടയിഞ്ഞ കാണാൻ തോന്നും അതെ അല്ല ഇനി അടുത്തത് എന്താന്ന് അറിയാനുള്ള ഒരു ഇത്ണ്ടാവൂലേ തോര
ഏഹ് അതന്നെ ഏഹ് നാലുമണിക്ക് ചായൊക്കെ കുടിക്കുന്ന ആൾക്കാരാ
നാല് മണിയല്ലട്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സീരിയൽ കാണുന്ന സമയം ആറര ഏഴ് മണി ആ സമയത്ത്
അയ്ശെരി അപ്പൊ അപ്പൊ രാത്രിക്കത്തെ ഫുഡ് എപ്പള
ആഹ് അതൊരു ഒമ്പതര പത്തുമണിയൊക്കെ ആവും ഇവിടെ ഭയങ്കര ലേറ്റ് ആയിട്ട് വൈകിയേ കഴിക്കുള്ളൂ
അയ്ശരി ഉം ചോറന്നെ കഴിക്ക അതോ ചപ്പാത്തി അങ്ങനെ എന്തേലുഹാ
ഇല്ല എവിടെ ചോറും കറിയാ കൂട്ടുള്ളൂ അവിടെ എങ്ങനെയാണ് ഫുഡ് ഒക്ക
ഇവടെ ചോറും കഴിയന്നേണ് ചപ്പാത്തിയെ കുട്ടികൾക്കൊന്നും ഇഷ്ടല്ല അവി അങ്ങനൊന്നും ഉണ്ടാക്കില്ല ഷുഗറ്ള്ള ആൾകാരൊന്നുല്ല
ആണല്ലേ ഓഹ് ഇത് പെരുന്നാളായിട്ടൊക്കെ എങ്ങനെയായിരുന്നു ഫുഡ്
ആഹ് പെരുന്നാളായിട്ടെ വിരുന്നോന്നക്കണ് എന്റെ വീട്ടേക്ക് വന്നക്കാണ്
ഓഹ് ഓഹ്
ഇവിടെ ചിക്കമന്തി ആരുന്നു.
ആഹ് -
ചിക്കൻ മന്തിയരുന്ന ബീഫ് വരട്ടിയതും ചിക്കൻ പൊരിച്ചതൊക്കെയിരുന്നോ- അവിടെ എന്തേ കെട്ടിച്ച അവിടെ ഉം. കെട്ടിച്ച അവിടെ ബീഫ് ബിരിയാണി ആയിരുന്നു സേമിയ പായസം ചോക്കിരുന്നു
അമ്പോ
നിങ്ങള് പെരുന്നാളായ്ട്ട് അടുത്ത വീട്ടിക്കൊക്കെ പോവോ അങ്ങനൊക്കെ പോവോ അവിടെ
ആഹ് ഞങ്ങള് അമ്മ ലൈക്ക് എന്താ പറയാ അമ്മാമ്മയുടെ മൂത്തവരുള്ള വീട്ടിലുണ്ടാവൂലേ അവര്ടെ വീട്ടിലോട്ട് പോകും
പെരുന്നാളു വരുമ്പോ അങ്ങനെയക്കെ കാര്യങ്ങള്
ആഹ് - ഫുഡ് മന്തിയൊക്കെ ഇഷ്ടാണ് ബിരിയാണിയൊക്കെ ഇഷ്ടാണ് സ്പെഷ്യൽ ഫുഡുകള കഴിക്കല ഉണ്ടാക്കലുണ്ട് വീട്ടില് ഉണ്ടാക്കിട്ട് കഴിക്കോ ചെയ്യൊ ആഹ് ക്കണ്ടാക്കും.
അയ് ശരി അപ്പൊ ഏതെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കണ ആ ഒരു ഇത് പറയോ ലൈക്ക് ഇഷ്ടോള്ള ഏതെലും ഒരു ഫുഡ് ഉണ്ടാക്കണുത്
ഞങ്ങളവിടെ ബിരിയാണിയെക്കെയാണ് ഇഷ്ടം ചിക്കൻ ബിരിയാണ് അധികം ഇഷ്ടം അപ്പ ചിക്കൻ ബിരിയാണി ആഹ് ചിക്കൻ ആഹ് ആഹ് ചിക്കൻ ബിരിയാണി ഇതേമാതിരി ഞങ്ങള് ചിക്കൻ കൊണ്ടുവന്ന് കഴുകി മസാലയൊക്കെ തിരുമ്പി കൊറച്ച് മസാലയൊക്കെതിരുമ്പീട്ട് ഞങ്ങളത് പൊരിക്കും
ആഹ്‌ ആഹ്‌
എന്നിട്ട് പൊരിച്ചിട്ട് പിന്നെ ആഹ് ചോറിങ്ങനെ ഊറ്റിയിട്ടിട്ട് അങ്ങനെ വെക്കും അല്ലെങ്കി പിന്നെ ദമ്മ് ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുത്തിട്ട് അങ്ങനെ വെക്കുല്ലോ?
ആഹ് ആഹ്
അങ്ങനെ രണ്ട് രീതി
മറ്റേ ഏത് റൈസാ യൂസ് ചെയ്യണ ബസ്മതിയാണോ അതോ മറ്റേ ജീരക റൈസ് പോലത്തെ കുഞ്ഞതാണോ
ആഹ് ജീകശാല അരിയൊക്കെയാ അധികം യൂസ് ചെയ്യ ചെല അരികള് നമ്മള് കടയിൽന്ന് കൊണ്ട് വന്ന ഒന്നിനും ഒരു രസംല്ല ഇണ്ടാവൂല ഒരു ചോറും പിരിക്ക ഉണ്ടാവൂല്ല അങ്ങനെ ഒരു പശ പോലെ അരിയിക്കാരും അരി നോക്കി മേടിക്കലാണോ നല്ല അരി തന്നെ നോക്കി വേടിക്കുള്ളു വീട്ടി തന്നെ ഇതിൻ്റെക്കെ ക്ഷാമ ഉണ്ടായപ്പോ അവിടക്ക് ക്ഷമ ഉണ്ടായിന്നോ
ആഹ് പിന്നെല്ല ഇവിടെ അയ്യോ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് എത്ര നാൾക്ക് ശേഷണ് കിട്ടിയന്ന് ഇവിടെ അമ്മാമ്മ ഭയങ്കര വിഷമിച്ചിരിക്കയായിരുന്നു
അതെ രണ്ട കുറ്റിയും കഴിഞ്ഞീന്നോ?
ഇവിടെ ഇപ്പ കുഴപ്പില്ല ഇപ്പ പെട്ടെന്ന് ഗ്യാസ് വന്നണ്ട് ഇപ്പ ഒരാഴ്ച ചേട്ട് ഓ രണ്ടാഴ്ചേട്ട് വരുന്നുണ്ട് കുഴപ്പില്ല ബുക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു- കുടിപ്പോയാ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അതി കൂടുതൽ എടുകണില്ലാ പെട്ടെന്ന് വരുണുണ്ട് അവിടെയാ
ഉം ആഹ് ഇവിടെ ഇവിടെ മാസത്തിലൊരിക്ക വരിക ഞങ്ങളത് നല്ല ക്ഷാമം തന്നെയായിരുന്നു പക്ഷെ ഞങളിങ്ങനെ നോക്കി നോക്കി വെറകടുപ്പി തന്നെ ഉണ്ടാക്കിയിട്ടേ അല്ലാതെ ബുദ്ധിമുട്ടാതെ പറ്റി കയീന്റെ മുന്നേ ഞങ്ങക്ക് കിട്ടി
അയ്യോ ശരി ഇവിടെ വിറകടപ്പൊക്കെ ഉണ്ട് കഞ്ഞിയൊക്കെ പുൊറത്ത വെക്കണേ വിറകടപ്പില് പിന്നെ കറി കാര്യങ്ങളൊക്കെയാണ് ഗ്യാസിലൊക്കെള്ളൂ പിന്നെ അത്രയും ഗ്യാസ് ലാഭിക്കല്ലാ
ആഹ് അയ്ശരിയാണ് ഉം
പിന്നെ ചായൊക്കെ അവിടെ എന്തായിരുന്നു ചായ കുടിക്കാവോ
ആഹ് ചായ ആഹ് ചായ നാലുമണി ആയി കഴിഞ്ഞ ചായ എടുക്ക നാല മണിക്ക് ചായ നിർബന്ധണോ
ആഹ് കടി എന്താര്ന്ന് ചായക്ക്‌
കടി എന്തേലോ ഇന്ന് ഞങ്ങള് മത്തം കറി ഉണ്ടാക്കിയിടട്ടിരുന്നു.
ആഹ് ആയി കറിയൊക്കെ കൂട്ട കഴിഞ്ഞു
ആഹ് മത്താകറി ഉണ്ടാക്കിന്ന് മത്തനോട്ട നമ്മളൊ ഒരു കറി വെക്കുവല്ലോ അവിടെൊക്കെ ഉണ്ടാവത്
ആഹ് മത്തങ്ങ കറി ഇന്റെ ഇവിട അത് വെച്ച് ചായ കൂട്ടി ഞങ്ങ അങ്ങനെ കഴിക്കാറില്ലട്ടോ
ആഹ് അപ്പൊ ഒന്ന് ചായ ഉണ്ടാക്കിട്ടില്ല ഉണ്ടാക്കലണ്ട് അപ്പൊന്ന് എല്ലാരും അഴ കൂടി ചെയ്യും
ആഹ് ആഹ് എല്ലാരും ഉണ്ടല്ലേ വീട്ടില് നല്ല
ആഹ് ആഹ് മക്ക മക്കള ഓരോന്നിന് വാശിയുടിക്കണെ
അയ്ശരിയ അയ്യോ മക്കളുടെ ക്ലാസ്സോടങ്ങാറായില്ലേ വെക്കേഷൻ
ആഹ് ആഹ് ഇനിപ്പ മറ്റന്നാ ക്ലാസ് തുടങ്ങാണ് നാളെ ഞങ്ങൾ വൈകുന്നേരം പോവും ഞങ്ങളെ വീട്ടിക്കന്നെ പോവും
ആണല്ലേ അപ്പൊ ഇത് എല്ലാരും വാങ്ങിച്ചാർന്നോ സ്കൂളത്തേക്കുള്ളത്
ഇല്ല പിന്നെ സ്കൂൾത്തത് വാങ്ങിച്ചിട്ടില്ല മോന് പത്താം ക്ലാസ്സിലാണ് അവന് ട്യൂഷൻ ക്ലാസ്ക്ക്ള്ള ബേഗും, കുറച്ച് പുസ തകങ്ങളും മേടിച്ചു അത്ര തന്നെ വാങ്ങിട്ടുള്ളൂ പിന്നൊന്നും വാങ്ങിട്ടില്ല ഉം ഇഞ്ഞി മേടിക്കണം ഇപ്പൊ തിങ്കളാഴ്ചക്കായിട്ട് മേ മേടിക്കണം കര്തീട്ടാണ് നാളെപ്പൊ സൺഡേ അല്ലേ അപ്പൊ ഒക്കെ അവധി അയ്ക്കാരം ഏ നാളെ കടഎല്ലാം കുറവെയ്ക്കാരം അപ്പന്നാ മറ്റന്നാ വേടി ക്കാ കര്തീട്ടാണോ
ആഹ് അത് മതി എ പിന്നെ വെക്കേഷനൊക്കെ ആയിട്ട് പുറത്തങ്ങ്
ഇവേ ഇല്ലല്ല പുറത്തൊന്നും പോയിട്ടില്ല വീട്ടില് ഒരു മോനുണ്ട് സുഖമല്ലാത്തൊരു മോന്ണ്ട് ഓട്ടിസള്ളേ
ഓ ഓ അതെ
അപ്പൊ അവന ആയ്ട്ടൊന്നും പുറത്തൊന്നും പോവാാൻ പറ്റൂല
ആണ് ല്ലേ
കൊറത്ത് പോയ സൗണ്ട്ണ്ടാക്കലും വണ്ടിയില് ഒന്ന് ഒതുങ്ങിയിരിക്കേ അങ്ങനെയുള്ളള്ളതൊന്നും ഇല്ല അവന് അപ്പൊ അങ്ങനട്ട് പോയിട്ടില്ല ഞങ്ങള് വീട്ട്ക്ക് ഇങ്ങട്ട് വരും എന്റെ വീട്ട്ക്ക് വരും അവിടുന്ന് അവി പോവും അത്ര തന്നെ ഉള്ളൂ വേറെ ള്ള
ഉം ആ പിന്നെ ഏത് എന്താ പറയാ ബാക്കിയുള്ള ഒരു വീട്ടിൽ പോയി ഇങ്ങനെ കൂടെണ്ടല്ലോ ഒത്തരു
ആഹ് ഇവിടെ അനിയത്തിണ്ട് നാത്തൂനുണ്ട് ആ അങ്ങനെയൊക്കെ ഉണ്ട്
ത്തുല്ല
ഉം അപ്പൊ വല്ലപ്പോ അങ്ങനെ നിക്കും ഉം ആഹ് പിന്നെ ഇപ്പ പെരുന്നാളും അല്ലേ അപ്പൊ എല്ലാരും പാടെ കൂടിട്ട് ഉം
അ ശരി ഇപ്പ നാളെ എന്തൂട്ടാ സ്പെഷ്യല് സൺഡേ ആയിട്ട്
ഉ നാളെ നാളെ സ്പെഷ്യലൊന്നും ഇല്ല നാളെ മീൻ കറിണ്ട് കൊറെക്കെ മീനൊക്കെ കറിയൊക്കെ വെച്ചിട്ട് അപ്പൊ പെരുന്നാളൊക്കായിട്ട് മീൻകിട്ടില്ലേ പെരുന്നാള രണ്ടീസം മുന്നേ മീൻ തീർന്നതാണ് മീൻകറി എന്തെങ്കിലും ഇണ്ടാക്കാ നാളെ പറഞ്ഞിട്ടാണ് നിക്ക്ണപ്പ കുറച്ചി ദിവസായിട്ട് ചിക്കനും ബീഫും ഒക്കെ തന്നെയായിരുന്നു
ആണല്ലേ?
ഉംഅപ്പ ഞമ്മക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിക്ക്ണ്ട് നാളെ വൈകുന്നേരം ഞങ്ങൾ പോവും ചെയ്യും അനത്തി മക്കളും ഉണ്ട് ഓലും പോവും ഉം നിങ്ങള് സ്പ ആ ആ ക്ലാസ് നോമ്പിന് സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഇണ്ടാക്കുവോ
ഞാനോ ഞാന് ഇടയ്ക്ക് യൂട്യൂബൊക്കെ നോക്കി ഓരോന്ന്ഇണ്ടാക്ക ന്നുള്ളൂ ചില സമയത്ത് നന്നാവും ചില സമയത്ത് ശരിയാവില്ല ആ ഒരു രീതിക്ക അ അത്രക്കും കുക്കിംഗന്റെ നല്ലതല്ല ചില സമയത്ത്
ആഹ് ആഹ് പുറത്തുന്നൊക്കെ മേടിക്കൽന്ന ആൾക്കാരാണോ?
ആഹ് ചെറിതായിട്ട് അങ്ങനെണ്ട്
ഉം ഇവടെ ഞങ്ങള് പൊറാ ട്ട മാത്രമേ വേടിക്കുള്ളൂ കുട്ടികളെ എപ്പഴും ഇങ്ങനെ പറയുമ്പോ പൊറാട്ടി ആയിക്കുള്ള കറി അല്ലാത്ത ഒന്നും ഞങ്ങ പുറത്തൊന്ന് വാങ്ങിക്കല്ലോ അപ്പൊ വീട്ടില് ഇണ്ടാക്കലന്നെ ഞങ്ങൾ വീട്ടില് കൊറെ ആൾക്ക ആക്കാരുണ്ടയിട്ട് ഞങ്ങക്ക് പുറത്തുന്ന് മേടിച്ചാ
ആഹ് അഹ് അത് ശരിയാണ് ഭയങ്കര കാശ ഇതാവൂല
അപ്പൊ പിന്നെ ഒരു നേരത്തക്കൊക്കെ തിന്നാന് ഉണ്ടാവുള്ളു അപ്പൊ ഒരു രണ്ടു നേരത്തേക്കും വേണ്ടിട്ട് ഉണ്ടാക്കാലോ വീട്ടില് കൊടുന്നാല് സാധനം കൊടുന്നാല് അത്ര പൈസ തന്നെ അടെ നമ്മ കൊറച്ച് ഒക്ക റിസ്ക് എടുക്കണം എന്നുള്ളു.
ഉം ഉം ഞാനീ കൂടിപ്പോയ അല്ലെ ഞാൻ മന്തി ഒക്കെ ചെറുതായിട്ട് ഓർഡർ ചെയ്ത് കഴിക്കാറുള്ളു അത് വല്ലപ്പോഴും കഴിക്കാറുള്ളൂ എപ്പോഴൊന്നും ഓർഡർ ചെയ്യാറൊന്നുമില്ല
അവിടെ അടുത്തണ്ട് അത് ഉൾ ഉൾപ്രദേശം അത ടൗണാ
ഇത് ടൗൺ അല്ല ഒരു സിറ്റി മാതിരിയ അങ്ങനെ കൊയപ്പ ഇല്ല എന്നാലും കടകൾ അത്യാവശ്യ ഉണ്ട് ഇവടെ
ആഹ് അപ്പൊ പിന്നെ വിളിച്ചു പറഞ്ഞാ വീട്ടക്ക് എത്തിച്ച് തരുവല്ലോ ഫുഡ്
ആഹ് അതെ ചുമ്മാ ഒന്ന് കോൾ ചെയ്താൽ മതി അവരെ എത്തിക്കും അപ്പ തന്നെ
എത്തിച്ചരും സമയത്തേക്ക് എത്തിച്ചരും ഏത് തരം ഫുഡ് വേണേലും എത്തിച്ചരുല്ലോ അതൊണ്ടന്താവച്ചാല് സുഖാണ് ഉം ആഹ് പെട്ടെന്ന് ഗസ്റ്റ് ആര് വന്നാലും അങ്ങനെയൊക്കെ നമുക്ക് സിംമ്പിൾ ആണ്
ഉം അതാണ്
ഉം പൈസ കൊടുത്താലും ഞമ്മക്ക് അവിടെ ഞങ്ങക്ക് കൊറച്ച ഉള്ളിലാണ് ടൗണക്ക് പോണങ്കിൽ നാല് കിലോമീറ്റർ പോണം ടൗൺ എടുത്തൊന്ന് അങ്ങനെ പ പെട്ടിക്കടൽ ആഹ് എടുത്തന്ന് പെട്ടിക്കടയിലൊക്കെ ഉള്ളൂ ഞങ്ങ പിന്നെഅങ്ങന ഫുഡ് ഒന്നും ഓർഡർ ചെയ്യാത്ത ആൾക്കാര ആയോണ്ട് ഞങ്ങൾക്ക് പ്രശ്നല്ലേ ഞങ്ങള് ഇനിയിപ്പം ടൗൺക്കെന്തലൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോഴാണ് ഈ പൊറട്ട ഒക്കെ കൊണ്ടോരാ
അതെ പിന്നെ അത് തന്നല്ല വീട്ടില് നല്ലൊരു കുക്ക് ഉണ്ടല്ലോ
ഉം പൊറോട്ടൻ ആഹ് പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല പൊറോട്ട നോക്കിഴിഞ്ഞാൽ കുറച്ച് ടൈം അല്ലേ ടൈം എടുക്കേണ്ട പണിയല്ലേത്
ആഹ് ശരിയണ്ടോ മൈതൊക്കെ കൊഴച്ച് വക്കണല്ലോ
ആഹ് കൊഴിച്ചോക്കെ പിന്നെ മക്കളൊന്നും സമ്മയ്ക്കൂല എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എളുപ്പം കിട്ടണം അപ്പൊ അവര് ഇങ്ങെനെ സ്വയ്ര്യം കെടുത്തികൊണ്ടേക്കാരം
ആഹ് അത് ശരിയാ പിള്ളേര് സമ്മയിച്ചരുലല്ലോ?
പൊറാട്ട കയില്ല പൊറട്ട ഇതേമാതിരി എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട ഓല് എടക്കെടക്ക് സ്വര്യം കെടുത്തലൊടങ്ങും നമുക്ക് പൊറട്ട മേടിക്കാ മേടിക്കാന്ന് പറഞ് പൊറാട്ട ആയിക്കുള്ള കറിയും കിട്ടുല്ലോ അപ്പൊ പിന്നെ അത് മേടിക്കും നിങ്ങള് മേടിക്കലുണ്ടോ പൊറാട്ടക്കെ?
ഉം പൊറോട്ട ഇവ്ടെ ആഹ് എന്റെ അപ്പാപ്പൻ വാങ്ങിച്ചോണ്ട് വരും ചായക്ക് കൂട്ടാൻ വേണ്ടി.
ഏഹ് രാവിലെ ഇപ്പ എന്നായിക്കോട്ടെ ഞാൻ വിളി ക്കണ്ട്ന്നാ ഓക്കേന്ന.
എന്തോ?